ആ
ഹലോ കേക്ണില്ലേ? എന്തൊക്കെയാ സുഖം ഇങ്ങനെ പോണ സുഖയിട്ട് പോണു റാഹത്ത ചായ കുടിച്ചാല് പരിപാടില ചായ ഇണ്ടാക്കി വെച്ച്ക്ക്ണ്. അപ്പൊ കടിയൊക്കെ ഇണ്ടാക്കി മോൻ പ്പോ വരും. ഇന്നിപ്പോ കാര്യായിട്ട് കടിയൊന്നുല്ല. കുട്ടിക്ക് മേഗി ഉണ്ടാക്കീക്ണ്. ഞങ്ങൾക്കൊക്കെ മുട്ടപുഴുങ്ങിക്ണ്.
യേഷ്‌ ആഹ് ആ അ
എണ്ണക്കടിയൊന്നും അങ്ങനെ ഇണ്ടാക്കിയില്ലെന്ന്. പിന്നെ ങ്ങളെ മക്കളൊക്കെ വന്ന എത്ര മക്കളാ?
മക്കള് വന്ന് ഒരു മദ്രസ ചെറിയോൽക്ക് വൈകുന്നേരമാണ് മദ്രസ പോല് ചായ ക കൊടുത്ത് മദ്രസ് പോയി വല്യോൽതാ ഇവിടെണ്ട്. ആ അഞ്ചാം ക്ലാസ് മുതൽ രാവിലെ ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ വൈകുന്നേരം. അല്ല ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ
ആഹ് ഒന്ന് മുതല് അങ്ങനെ അതുകൊണ്ട് സുഖാണ്. രാവിലെ രാവിലെ കുട്ടികള് നീച്ചി എണീച്ച് കിട്ടൂല. ര രാവിലെ ഓലെ ഒരു ആറര ക്ക് പോണെങ്കി ആറു മണി ആയാ തന്നെ വിൾച്ചാ ഇഞ്ഞി അഞ്ചേ മുക്കാലിനൊന്നും വിളിച്ചാ നീച്ചൂല്ലോ ആ വലിയ പ്പൊ സുഖണ്ങ്ങൾക്ക്
അതെ സുഖാണ് അഹ് ഉസ്താദ് മാരോട് ചോദിച്ചപ്പോ പറഞ്ഞഹ് ഉസ്താദ് മാരോട് ചോദിച്ചപ്പോ ഉസ്താദ് ന്മാര് പറഞ്ഞു രാവിലെ ഏറ് കുട്ടികളും വാശി തറക്കൊയിട്ട് പിന്നെ ഓല് ചായം കുടിക്കൂല അങ്ങനെക്കെട്ടാണ് ആാ
പിന്നെ എന്തൊക്കെന്നട്ട് മക്കള് എത്തിയോ ഒക്കെ പോവാന്
ഓ മദർസെ പോയി ചെറിയൊരു വന്ന് മദ്രസ പോയി
എന്റെ മോനെ എത്തണള്ളൂ ഓന് അവസാനത്തെ ട്രിപ്പാണ് മൂന്നാം ട്രിപ്പാണ് സ്കൂള് വണ്ടി അപ്പൊ പിന്നെ അഞ്ചേ പത്തക്കണായി ആാവും വെരണെങ്കിൽ
അ ശരി ആഹ
കുയൊക്കെ വലുതാണ് ഒന്ന് മോള് കല്യാണം കഴിഞ്ഞിക്ക്ണ്
ഏ ശരി
ഏ മോള് പീജിക്കാണ് ഓൾടെ കല്യാണം കഴിഞ് ആറുമാസം ആയിപ്പോ
ഏ
മോന് ഡിഗ്രി ഈ ഡിഗ്രിയാണ് ഇ പ്രാവശ്യം പ്ലസ് ടു കഴിഞ്ഞതാ
ആ ആ ആഎത്ര കുട്ടികള ഇനി എത്ര കുട്ടി ഏ നല്ല നല്ലല
ഏ
വല്ല്യ ലോങ് ആയിട്ടാണല്ലോ
ആ ആ പിന്നെ പത്ത് പത്ത് വർഷം കഴിഞ്ഞിട്ട ആ അ ആ അങ്ങനെയാണ് പിന്നെ വന്നെ ആ ആ അത് അപ്പൊന് വലിയ കൊഞ്ചെലാണ് അങ്ങനെ ആാവുമ്പഴേ
ആ ആ ആ
മുറ്റത്തെത്തുമ്പോത്തിന് ചോയിക്കും എന്താ കടി മം കടി ഓന് മുന്നിക്കിട്ടണം അപ്പൊ മേഗി ആായ പിന്നെ ഇഷ്ടാണ് അങ്ങനെ എന്നൊ ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല അതൊന്നും പ്പോ അത്ര നല്ല ല്ലല്ലോ എണക്കടി മം എണ്ണക്കടി ആ എന്തേങ്കിലും വാണം സ്കൂളിട്ട് വരുമ്പോ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതല്ലേ കോയങ്ങീട്ടും ഉണ്ടാവും അല്ലേ കൊഴങ്ങിയിട്ടുണ്ടാവും പയിച്ചിട്ടുണ്ടാവും
ഉം മം
വരുമ്പോ അല്ലെങ്കി ഈറെ പിന്നെ എന്തൊക്കെ ങ്ങളെ വീ ട്ടിലൊക്കാരൊക്കെ ഉണ്ട്
വീട്ടില് ഞാന് കുട്ടികള് ഇക്കാക്ക
ആ സ്വന്തായിട്ട് വീടെക്കാരംലെ മം താ തഅ നം വാ ആ പിന്നെ ഇക്കാക്കാരൊക്കെ ണ്ട്
ഇക്കാക്കക്ക് നാല് പെങ്ങന്മാരും ഒരു ജ്യേഷ്ഠനും ഒരനിയനും ആ അല്ലല്ല ഞങ്ങള് കുറ ദൂര
ആണ് ആ
കെട്ടിച്ചുട്ട്യോളൊക്കെ അവിടെൊക്കെ
ആ ആ ഇവിടെ ഞങ്ങള് മൂന്ന് മ ക്കള് മൂന്നാളാണ് ഒരു മൂത്തച്ഛനും ഒ എളച്ഛനും മ്മ ണ്ട് ഇപ്പ മരിച്ചിട്ട്പ്പോ മൂന്ന് വർഷായി
ആ ഇവിടെ ഇപ്പ മരിച്ചിട്ട് ഇപ്പം അഞ്ച് വർഷം ഇമ്മണ്ട്
ആ അ മ്മണ്ട് വടീം മ്മ ണ്ട് മ്മ തറവാട്ടിലാണ് ഞങ്ങള് സ്വന്തായിട്ട് വീട്ടില എട്ട് വർഷായി കൂടിരുന്നിട്ട് പിന്നെ മൂത്തച്ഛന് മക്കളൊന്നും ഇല്ല പിന്നെ എളച്ചന് രണ്ട് കുട്ട്യാള്ണ്ട് ചെറിയരണ്ട് കുട്ട്യാള് പിന്നെ മോള് നാത്തൂമാരില്ല പിന്നെ മോള് തന്നെ ഉള്ളു ഓൾക്കൊക്കെ ആ ആഹ് ഒന്ന ആഹ് ആക പിന്നെ അല്ല ഉഷാറായി കല്യാണ ആയാലുംക്ക മുത്തച്ഛനന്നെ അക്ക വണ്ട എന്തെലും കൊടുക്കും ഒക്കെ ഉണ്ടാക്കലൊക്കെ കുച്ച നറായിട്ട് കഴിഞ്ഞുക്ക നല്ല കൗത എന്താ പങ്ങെന്മാര ഇല്ല മോള് പിന്നെ തന്നെല്ലേ ഉള്ളൂ ഉ മോന് മോള അപ്പ എറ വന്ന് തന്നെ ജോലിക്കാണ് കൊണ്ടോട്ടിയാണ് പഠിപ്പിക്കുക ഓന് പൈസയാണ് കോളേജിന്റെ പഠിപ്പുണ്ട് രണ്ടും കൂടെയാണ്
ആഹ് ആഹ് ആഹ് ആഹ് ശരി
ാണ് അപ്പൊ ഞങ്ങക്ക് അങ്ങെനെ കിട്ടണം എന്നില്ലേ ഒരാഗ്രഹം ഉണ്ടായിരുന്നുള
മോള മസ
അപ്പൊ അങ്ങനെ അങ്ങനത്തെ കിട്ടണം എന്നില്ലേ ഓൾക്ക് അങ്ങനെ താല്പര്യം അപ്പൊ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നേരുതി അല്ലെ പിന്നെ നമ്മള് പഠിച്ചത് കൊണ്ട് കാര്യം കിട്ടൂലല്ലോ പിന്നെ അങ്ങനെ നമ്മുക്ക് നമ്മള് ഇഷ്ടം പോ തീർപ്പുതി പോലി തന്നെ ഒക്കെ റെഡി ആായി രണ്ടു പഠിപ്പും ഉണ്ട് രണ്ട് പഠിപ്പും ഉപ്പ വേണം പിന്നെ മറ്റിയത് മേണം ഇപ്പ ഇന്നത്തെ കാലത്ത് ജയിണെ മാണല്ലോ സ്കൂളിന്റെ അപ്പൊ കോളേജിൽ പഠിപ്പിക്കണ രണ്ടും അങ്ങനെ താ റാഹത്തിന് പോണ് ഇപ്പ എന്താ എന്നിട്ട് ഉച്ചക്ക്ന്ന് എന്താ സ്പ്രെഷലുണ്ടോ അതോ സാധാ ഫ ചോറും ഉ ഞാനും തന്നെ ന്ന് സാധാണ് മറ്റത് സ്കൂള ഇല്ലാത്തന്ന് കുട്ടികൾക്ക് ഇല്ലാത്തന്ന് ലീവ് ആകുമ്പോേ ഉണ്ടാക്കുള്ളൂ സ്പെഷലൊക്കെ അങ്ങനെ ആകുമ്പോ നമ്മുക്കൊരു കുട്ടികള് തിന്നുമ്പോ
അതെ അതെ ഞാന് മിഞ്ഞാന്ന് ഉണ്ടാക്കിയ ബീഫ് അപ്പൊ ഇന്ന ഇങ്ങനെ കുട്ടികള അങ്ങനെ വല്ലാത ഉാ പോയി പറഞ്ഞ തൊന്നളൊക്കെ കുറവായിാരം അ അതെ അതെ
ഉം അവന് അങ്ങനത്തെ ദിവസേ നല്ല ഉണ്ടാക്കാൻ പറ്റുള്ളു ആഹ പിന്നെ ഹസ്ബൻഡിന് ഇവിടെ എന്താ ഇവിടെ എന്താ ജോലി ആഹ് ശരി ആഹ പിന്നെ വേറെ എന്തെങ്ങക്ക് അനിയത്തിയാളൊന്നും ഇല്ല ഏട്ടത്തെ ആള ഇല്ല ആഹ് കമ്മില്ല കമ്മിയൊന്നുംല്ലല്ലേ
ഒട്ടും കുറവില്ല
ഏ പതിനാല് മക്കളാ
ഞങ്ങള് പതിനാല് ആൾക്കാര്
ആഹ് ശെരി നിങ്ങള് ചെറുതോ അതോ അടുവ് കുടിച്ചതാ ആഹ് ആഹ് അത ഉണ്ടാവുന്ന ഫാമിലി നല്ല വലിയ കുടുംബം ആവുമ്പോൾ നല്ലരസം ണല്ലോ എനിക്ക് വിടെ വലിയതൊന്നും ഇല്ല എന്താ വച്ചാല് പങ്ങന്മാരൊന്നും ഇല്ലായിട്ട് വല്യ ഇത് നമ്മുക്ക് ഉഷാറ്കിട്ടൂലല്ലോ കുട്ടികൾക്കൊന്നും തന്നെ ആരും വരാ ല്ല അമ്മായാളൊന്നുമല്ല ഞങ്ങള് എന്റെ വീട്ട പോവുംമ്പളാണ് അവിടെ ഇഷ്ട്ടം പോലെ ആളുണ്ട് ഇഷ്ട്ടമ്പോലന്ന ഞങ്ങള് നാല് മക്കളും അതിക്കുള്ള മക്കളും പേര കുട്ടികളൊക്കെ ആകുമ്പോത്തിന് ഇഷ്ടം പോലെ ആയില്ലേ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് എന്റേതായെ രണ്ട് ആൺ കുട്ടികളാണ്. ആങ്ങളാര് അപ്പൊ അവിടെ ചെന്നാല് നല്ല ആളുണ്ടാവും
ഉം ഉം ഉം ഉം
എന്താ ഇന്ന്ട്ട് വേറെ വീട് സ്വന്തായിറ്റ് വാ അതൊ സ്ഥലം വാങ്ങി കഴറ്റിയതൊ അതൊ അവടൺ ആഹ് എന്താ മേലി അടിക്കെണ്ടോ
ഇല്ല മേലെ ഇല്ല താഴെ മാത്രം
ആഹ് ഞങ്ങക്കും തായെ മാത്രൊള്ളു. അടിണ്ട് അത്യാവശ്യം തൊടക്കാന് ആഹ് ആയിരത്തർന്നൂറ് സ്ക്വയർ ഫീറ്റ്ണ്ട് ആഹ് വല്യ വല്യത് വേണം ന്നെരിതിട്ട് അടുക്കളൊക്കെ വൽത് വാണംന്ന അന്ന് മൂന്ന് ബഡ്റൂമും ഹാളും അടുക്കളൊക്കെ നല്ല മൂന്ന് റൂമിന്റെ വൽപ്പണ്ട് നല്ല അത്യാവശം വൽപ്പം തന്താ പന്തള്ച്ചാനൊയ്ച്ചീനു അന്ന് ഇണ്ടാക്കിയപ്ളെ എഞ്ചിനീയറ് അ അതുകൊണ്ടന്നാന്തൊരു ഉപകാര ഇപ്പന്നോ ആഹ് നാല് ടേബ്ള് ശരിക്ക്നിടാ ഇന്റേ നമ്മളെ നോമ്പു റപ്പിച്ചാലിനു ഇപ്രാശ്യം രണ്ടായ്റ്റ് ഫുള്ള് പത്ത് മുപ്പത് ആൾക്ക് അവിടെ ഇരിക്ക അങ്ങനെ ഉണ്ടായി ഇല്ലെങ്കി ഞമ്മക്ക് ദിവസെടുക്കുമ്പൊ നമ്മക്ക് തോത്തി തൊടക്കാനൊക്കെ ഒരു ബുദ്ധി മുട്ട് ഒക്കെ ഇണ്ടാവും അത് ഉണ്ടാവുമ്പൊ ഉപകാരം ഉള്ളതാണ്
മ്മ്.......
ഏതായാലും ഇല്ലത് ഉഷാറായിട്ട് കൊണ്ട് നടക്കണെ ഞമ്മക്ക് നല്ലോണം ഇടക്കണം
അതെ ശരിയാണ് ഞാൻ അവൾക്ക്
ന്തോ കേക്ക്ണില്ലെ
കിട്ടുന്നതല്ല കുടീക്
ആഹാ കേക്ക്ണുണ്ടോ ആഹ് ഞാൻ ഇന്ക്ക് എടക്ക് കേ കേട്ടി ലെ
ഉം
ഞ, മഴല്ലെ അങ്ങട്ട് മക്കളാവുമ്പോ റൂമ് വേണം, ഏഹ് റൂമില്ലാഞ്ഞാ മിയെ മേലക്കൊന്നും പിന്നെ ഞങ്ങളെ കല്യാണൊക്കെ കയ്യട്ടെ എന്ന് കരുതിട്ട് നിന്നതാണ് പിന്നെ അയിന്റെ അടീല് ആസ് ഇതൊക്കെല്ലെ കല്യാണത്തിനും നല്ല ചെലവ് തന്നെയാല്ലെ ഇപ്പൊ ഇഞ്ഞിപ്പോൾ മേലൊകൊക്കെ മക്കളൊക്കെ പെണ്ണ് കേട്ടുമ്പോതിന്ന് നൊക്കെ വേണം ഇങ്ങക്ക് മഴ ഇല്ലെ അവിടെ
ഓ മഴയെ ഉള്ളൂ രണ്ടൂ മൂന്നു ദിവസായിട്ട് ഇപ്പൊ എന്തോരം മഴ യാണ്
ആഹ് അവടെ അങ്ങൻതന്നെ നല്ല മഴ മറ്റേത് വേനൽക്ക് ബുദ്ധി വല്യെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേനു ഉണങ്ങാനും തോരടാനൊന്നും നല്ല സുഖെയ്നിം ഇപ്പം മഴായായിട്ട് രണ്ട് മൂന്നീസയ്റ്റൊര് ചീച്ച്ലാണല്ലൊ. ഒരു സുഖല്ല. ഞങ്ങള് വടെ പാടാണെ ഞങ്ങ ഞങ്ങളെ വീട് നിക്ക്ണ പാട്ത്താണ് അപ്പെ ആ ഞങ്ങ ബുദ്ധിമുട്ടാണ്. മഴെയ്താലെ. നല്ലോം വള്ളം കേറ്ണ സ്ഥല
ആഅങ്ങ്ട്ട് അങ്ങൻതന്നേണ് മഴെയ്താ വള്ളം കേറും
ഏഹ്
ഓവറായ്റ്റ് മഴെയ്തങ്ങകും വള്ളം കേറൊ അലോ ങക് മനസ്സ്ലാവ്ണില്ലെ അലോ അലോ കേക്ക്ണില്ലേ
ഹലോ
കേക്ക്ന്നില്ലെ ങക്ക്
ആ ഇപ്പ കേക്ക്ണ്ണ്ട്. ഇത്ര കേക്കതാവ്ണ് ഉം ഞാൻ കരിതി സമയം കയിഞ്ഞോ ആ ശെരി ഞാൻ കരിതി സമയം കഴിഞ്ഞാവോ എരുതി കാണ്ട് ഉം ഇനി പിന്നെ മക്കളൊക്കെ രാത്രിയാവും വരണെങ്കിലേ ആരും ഉണ്ടാവൂലേ വീട്ടില്
അപ്പതാ ഓ വല്യ കുട്ടിളുണ്ട് ചെറിയോല് രണ്ടാളും ആറര ആവും വരാൻ
പിന്നെ കാക്ക രാത്രിയാവും ലേ ഉം പിന്നെ എന്താന്നിട്ട് നിങ്ങള് ചായ കുടി ച്ചില്ലേ
ഓ ചായുടി കയിഞ്ഞ് പയമ്പൊരിയും ചായൊക്കെ കുടിച്ച് മാക്
ഉം നല്ല ഉഷാറാണല്ലോ മയത്ത് നല്ല പായമ്പൊരീം നല്ല
കുട്ടികക്ക് എന്താ ചായക്കടി ഉണ്ടേ ഭയങ്കര സന്തോഷാണ്
ആ അത് സ്കൂള്ട്ട് വരുന്ന നേരത്തില്ലാഞ്ഞ ഒരു പിരാന്ത ആണല്ലോ ഉം ഞമ്മക്കും നല്ല ഉസാറാ എന്നച്ചാല് മയത്ത് നല്ലൊരു ചൂട്ള്ള ചായേം പയമ്പൊരീം കിട്ട നല്ല നല്ലതല്ലേ പിന്നെ വേറെ ങ്ങള് ആ എന്ന ശരി ആ